ആ
ആ കേൾക്കുന്നില്ലേ.
ആ കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്കില്ലേ
ഓ ഇണ്ട് ന്താണ് വിശേഷൊക്കെ.
സുഖാണ് അവടയ
ഇവടെ സുഖാണ് കോഴപ്പൊന്നുല്ല റാഹത്താണ് ആ ഇപ്പം പണിയൊക്ക കഴിഞ് ഓ കഴിഞ് ഇവടെ ഇങ്ങനെ ഇര്ക്കാണ്
അ ആ ആ നാളപ്പ എന്താ ഇഞ് സ്കൂള് തൊർക്കല്ലേ എല്ലാർക്കും
നാളപ്പ ഇഞ് സ്കൂള് തൊർക്ക പെര്ന്നാൾ പൂട്ട്ന് വിര്ന്ന് വന്നതാണ് ഞ്ഞിക്കൊപ്പ ഇന്ന് പോണം
പോവണലെ ഒക്ക റെഡി ആയോ സ്കൂൾക്കില്ലോക്കെ
ഇല്ല്യ നോട്ട് ബുക്കൊന്നും വാങ്ങീല്ല ഇഞ്ഞിപ്പോ സ്കൂള് തൊർന്ന്ട്ട് ടീച്ചറെ എത്ര വേണ്ടേ എന്ന് പറയ അതിനനുസരിച്ച് വാങ്ങാ
ഹാ
മ്മ്
ഇവിടക്കൊക്കെ ആധ്യേ പറഞുകുണ് ഫുള്ള്
പറഞുകുണ്ല്ലേ
ആ
ഇവൻ ചെറിയേറ്റങ്ങൾ രണ്ടാളെല്ലോ മ മചോർക്ക് പിന്നെ വെലിയോൾക്ക് പിന്നെയില്ല പ്ലസ് വൺ ഉള്ളവൾക്ക് പിന്നെ അടുത്ത മാസമല്ലേ തുടങ്ങൂള്ളൂ പ്ലസ് വൺ ആർക്ക് ഒക്കെ ചെറിയ കുട്ടിയാൾക്ക് ഉള്ളൂ കുറച്ച് വാങ്ങാനെള്ളു ഇപ്പൊ ഉം
ആ
ഉം
ഇപ്പോ ഒരു ഫ്രീയും ഉണ്ടാവൂല്ല സ്കൂള് തുറന്നാല്
ഉം ഇനി ഒരു ഫ്രീ ഉണ്ടാവില്ല രാവിലെ മുതല് തുടങ്ങിയ പിന്നെ വൈകുന്നേരം വരെ ഫ്രീയന്നല്ല ഓൽ രാവിലെ ഓൽ പോയിട്ടേ ഒന്ന് ഒതുങ്ങുള്ളൂ പണിയൊക്കെ പിന്നൊക്കെ കഴിയുമ്പോത്തിന് അയിച്ചു ഓൽ വരാനാവും അപ്പോൽക്ക് അപ്പൊ ഓൽക്കുള്ള ഒരു സ്നേക്ക് ഉണ്ടാക്കാൻ നേരാവും
ആഹ്
ഉം പിന്നെ വന്ന് പിന്നെ രാത്രി രാത്രിയാണ് ഉം രാത്രി പഠിപ്പിക്ക്ണ കാര്യാണ് ഏഹ് ഉറക്കം തൂങ്ങലും
അപ്പൊരു തലവേദന വരലും ഉറക്കം വരലും യെല്ലോടുത്തുള്ള അവസ്ഥ
ഉം കജുൻ കാലോ ഉം അഹ് ഞാൻങ്ങനെ വിചാരിച്ച് ഞ്ഞിപ്പോ സ്കൂള് തുറക്കുക സ്കൂള്ത്തും മദ്രസതും എങ്ങനെ കൊണ്ടു പോവാൻ
ആഹ്
ചെറിയ മക്കളാാവകുമ്പോ ഓൽക്ക്ത് മടിയാണല്ലോ
പറയാണ്ടോ ഇൻ്റതും രണ്ട് ചെറിയ മക്കളാണ് എങ്ങനെ കൊണ്ടുപോകുന്ന് എനിക്ക് തന്നെ അറിയില്ല വലുതിന് ഭയങ്കര മടിയാണ് പടിച്ചാന് മടി ഉള്ളോല് ആവുമ്പോളേ
ആഹ് അതന്നെ സ്വന്തം അവിടെ ഇര്ത്തിയാൽ പോയിരുന്ന് വായിക്കുകയാണെങ്കില് പ്രശ്നംമല്ല ഇത് അവിടെ ഇര്ത്തി പോയി നമ്മള് വേറെ ഏതെങ്കിലും സ്വഅല് തിരഞ്ഞ ഓൽ അവിടെ കളിച്ചാ
അത് അതന്നെ ഇവിടെ ഒപ്പം പുസ്തകം കൊണ്ടടന്നാ വരെ പാഞ്ഞു കളിച്ചു പുസ്തകത്തിൻ്റെ എടുത്ത്ക്ക് നോക്കാതെ
ഉം
എന്നിട്ട് ആഹ് ഇപ്പം പിന്നെ എന്തൊക്കെ കളി കണ്ട് അങ്ങനെ പോകുല്ലേ കുട്ടികൾക്ക് കളി കളി കളിന്ന് ഉള്ള സോയലേ ഉള്ളൂ
ഓലെ പ്രായം അതല്ലേ നമ്മള് ശരിയാക്കി എടുക്കണം അറിയാം
എൻ്റെ മകളോട് പറഞ്ഞാല് എന്തിനാ സ്കൂൾക്കണ് എത്തപ്പോ സ്കൂൾ ക്ക് ഒരു കാര്യം എന്നാ പറയ
ഓൽക്ക് അയ്നെ പറ്റി അറിയില്ലല്ലോ ഞമ്മക്കൊന്ന് തന്നെ ഇപ്പൊ ബോധംണ്ടായി വര വലിയത് അയ്ന് അയ്നേഷം ആണല്ലോ
ആഹ് കൊറച്ച് കുറച്ചും കൂടി ഒരു ടൈം ഓൽക്ക് പിന്നെ അങ്ങനെയല്ല കുറച്ചും കൂടി വലിയതായ പിന്നൊക്കെ മനസ്സിലാവും
റെഡിയാവും മക്കളല്ലേ കുട്ട്യാൾ തന്നെ അങ്ങനെ തന്നെയാണ് അറിയും ഞാൻ
ആഹ്
നമ്മള് മാനേജ് ചെയ്ത് കൊണ്ടു പോണംന്ന്റിയം മാനേജ് ചെയ്തെ
പിന്നെന്തൊക്കെ
പിന്നെ എന്താണ് ബിസിനസ് ഒക്കെ ഉണ്ടോ എന്തേലും
ശരി ആഹ് ചെറുതായിട്ട് ബിസിനസ്ണ്ട് ഞാന് ടൈല്
ബിസിനെസ് ഒക്കെ അയിശരി ഉം എല്ലാം അടിക്കോ
ആഹ് ചെറുതായിട്ട് ആഹ് ആഹ് അടിക്കും
സ്വന്തായിട്ട് തുടങ്ങിയതാ
തൊടങ്ങിയതാ
നിങ്ങള് ഏഹ് ങ്ങട്ട് ഇപ്പം എങ്ങനെയ കച്ചോടൊക്കെ ഉണ്ടോ
ആഹ് ലെവലായി വരുന്നേള്ളൂ പിന്നെ അയ്ന്റെടെ മക്കളെ നോക്കലും ഒക്കെപാടൊന്ന് വണ്ട് അല്ലല്ല ഞാൻപ്പം ചെറിയ ഷോ ഒപ്പ്ട്ടത് വീട്ടില് ആകുമ്പോ പിന്നെ അത്ര അടിക്കാനൊന്നുംണ്ടാവില്ല
ആഹ് നിന്റെ സാധനം നന്നായിട്ട് ബൾക്കായിട്ട് എടുക്കലാ
അ ആഹ് അത് സ്റ്റാർട്ട് ചെയ്ത ടൈമില് ബൾക്കായിട്ട് എടുത്ത് പിന്നെപ്പോ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഇറക്കലോളു
എറക്കലാണല്ലേ ഇപ്പൊ നിങ്ങളെ ശീല എടുത്താണ്ട് തയ്ച്ചു കൊടുക്കുക പിന്നെ അവിടക്ക് ശീല കൊണ്ടുവരുന്നതും തയ്ച്ചു കൊടുക്കാൻ മതിയാകും
ആഹ് കാര്യായിട്ട് കൊണ്ടര്ണതാണ് ഫോ ക്ക സെയ്യണത് നമ്മള് വാങ്ങീയത് ചെയ്യുമ്പോ വല്യ ബിസിനസ് ചെയ്യുമ്പോളെ നമ്മള് കയ്ച്ചിലാകുവുള്ളൂ സെറ്റ് ആവണെങ്കിലേ കാര്യായിട്ട് ഇഞ്ഞിപ്പ യു സ്കൂള് തൊറന്നോ യൂണിഫോം സീസൺ അല്ലേ
ആഹ് ഉം
ഇപ്പൊ പിന്നെ ഇന്നിപ്പോ ഞാൻ ഷോപ്പ്ക്ക്പ്പോ വന്നതാണ്
ആഹ് ഓഹ് ന്നിട്ട് ലാഭൊക്കെ ഇണ്ടാവൂലേ
ഇല്ല ഞാന് തൊടങ്ങീട്ട് ഏഴ് മാസം ആവണൊള്ളൂളെ വെൽ എങ്ങനെണ്ട് മെച്ചപ്പെട്ട് വര്ണെ ഉള്ളൂ
ഏഹ് അത്രേ ആയിട്ടുള്ളൂ
ആഹ്
ഉം ശരി ആയിന് ആദ്യം വേണ്ടത് ഒരു ആത്മധൈര്യാണല്ലേ
ആഹ്
മെയിനായിട്ട് തുടങ്ങാൻ ആദ്യം പൈസേം വേണം പിന്നെരു ധൈര്യോം വേണംന്ന് പറയ ധൈര്യം വേണും പൈസേം വേണും അന്നേരം
ഏഹ് ഇപ്പം പിന്നെ കൊ
ധൈര്യോം പൈ സെറ്റായില്ലേ
ആഹ് അപ്പൊ പിന്നെ ധൈര്യോം ഒരു പ്രശ്നോവില്ല അല്ല നമ്മള് ആദ്യം തീരെ എറങ്ങാത്ത ഒരാളെന് ഞാന് നമ്മക്കൊരോ സാഹചര്യം വരുമ്പോ എറങ്ങി പോക്വല്ലോ ഇപ്പൊരു പ്രശ്നോ ഇല്ല
ഏഹ്
ഇപ്പം ഓക്കെയാണ് ഇഞ്ഞി റെഡിയായി വെരാൻണ്ട് കച്ചോടോണ്ട് സെറ്റ് ആയി നമ്മളൊരു നാട്ട് ട്ട് വന്ന് അവിടെ അറിഞ്ഞ് അവിടെ അറിയപ്പെട്ട് അങ്ങനെ വരാണ്ട്
അങ്ങനെല്ലേ
എന്നാലും അടിക്കാനൊക്കെണ്ട് ഞാൻ പിന്നെ കാര്യായിട്ട് ഇങ്ങട്ട് അമ്മക് ക്കടിക്കാൻ കിട്ടിയത്രേ നമ്മളെ നമ്മക്ക് ചെലവ് വെരൂല നമ്മള് വാങ്ങി ചെയ്യുമ്പോ നമ്മക്ക് നല്ല എക്സ്പെൻസാ
നല്ല
സാധനങ്ങള് ആഹ് വാങ്ങുമ്പോ ആഹ് റൂമിന് വാടക ഇണ്ട് ഇതിന് ആഹ് ഇപ്പം ആഹ് ഇപ്പം കൊറച്ചെടെ കൊറച്ച് ടൈറ്റേനി ഇപ്പഞ്ഞി ഇപ്പഞ്ഞി പ്രശ്നല്ല ഇനിപ്പ് ഇപ്പേതായാലും നാലഞ്ച് മാസം സ്കൂൾ യൂണിഫോം തന്നെ ഇണ്ടാവും
ആഹ് അത് ശരിയാ ആഹ് സീസൺ ആണല്ലേ അത് ശരിയാ ഈ തയ്യൽക്കാർക്കൊക്കെ സ് യൂണിഫോമിന്റെ സീസണ് വരുമ്പളാണ്
ആഹ് യൂണിഫോമ് സ് ക് പിൻ പെരുന്നാള് അല്ലാത്ത ടൈമില് നമ്മക്ക് ഈ പൈസ കിട്ടി അത്ക്ക് ബാലൻസ് ചെയ്യേണ്ടി വരും വാടകെക്കെ കൊടുക്കാണ്ടായോണ്ട്
പെരുന്നാക്ക് ഇപ്പള് പണ്ടത്താതിരിയല്ല പണ്ടൊക്കെ എല്ലാരും ശീല എട്ത്ത് തയ് കഴിഞ്ഞപ്പളാണല്ലോ ഇങ്ങനെ കൊ ഇങ്ങനെ എറങ്ങിയത് പണ്ടും റെഡിമെയ്ഡാണ് മൊത്തം ല്ലെ ഉം ചുരിദാറൊക്കെ ഇങ്ങനെ സെറ്റ് റ്റായിട്ട് വാങ്ങല്ലേ ഞങ്ങളൊക്കെ ചെറുതായ് ഫുള്ള് ശീലെടുത്ത് അടിക്കലാ അന്ന് ഒന്നായിട്ടൊന്നും വാങ്ങലില്ലന്നെണ്
അന്ന് വാങ്ങല് പറഞ്ഞ സമ്പ്രദായന്നെല്ലാ
ആഹ്
ഇപ്പ ഫുള്ള് ഏത് സൈസിലും നമ്മക്ക് വാങ്ങാൻ കിട്ട്ണ്ടല്ലോ. റ്റ് ഫിറ്റ് ആയിക്കാരം വാങ്ങണത്
ആഹ്
ചെറിയ മാറ്റ ഇണ്ടെങ്കിലെ ഉണ്ടാവുള്ളൂ വാങ്ങിയെട്
ഉം ഈ യൂണിഫോമിന്റെ സീസണില് നല്ല കച്ചോടാവൂല്ലെ.
ആഹ്
യൂണിഫോമിന്റെ സീസണില് നല്ല കച്ചോടം ആവൂലേ പറയാ.
കച്ചോടം ഇണ്ടാവും വിചാരിക്കാ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂണിഫോം സീസണില് ഞാൻ തൊടങ്ങിട്ട് ഫസ്റ്റ് ടൈമാണ് യൂണിഫോമ് ഞാൻ അത് കഴിഞ്ഞാരെ സ് സ്കൂള് തൊറക്കലൊക്കെ കഴിഞ്ഞേരെയാണ് തൊടങ്ങീനിയത്.
തൊടങ്ങിയത് ലേ.
ആഹ് അപ്പ അയിനനുസരിച്ച്ള്ള വിശ്വാസണ്ട്
എല്ലാരും കൊടുക്കലൊടെങ്ങീലേ
കൊടുക്കലൊടുങ്ങീന് അപ്പൊ പിന്നെ ഞാന് പെരുന്നാളിന് മുന്നേ വാങ്ങി വെച്ച് വെച്ചതക്കെണ്ട് പിന്നെ പെരുന്നാള് വന്നപ്പോ പിന്നെ ഞാന് അതൊക്കെ ആടെ നിർത്തി വെ ച്ചാണ്ട് പെരുന്നാളിന്റെ തൊട് അടിച്ചതെനി പെരുന്നാളിന് എന്നാലുണ്ട് ഒരു ഏകദേശം വില്ലേജിൽ ചുരിദാർ സാധാ മാങ്ങിയിട്ടാണ്. ഏകദേശം മിഡിലില്ലോല് അങ്ങനെ വാങ്ങിട്ട് അടിച്ചു അങ്ങ. അപ്പൊ പിന്നെ കൊറച്ചൊക്കെ പെരുന്നാൾക്കടിണ്ടായി അപ്പോ പിന്നെ യൂണിഫോമ്.
ഒന്നപ്പ അടിച്ചിനിപ്പോ നാളെ സ്കൂള് തൊർക്ക ആയോണ്ടെ ഏകദേശം കൊറച്ചൊക്കെ കൊടുക്കാനും. ണ്ട് നിങ്ങെളെന്ത ചെയ്യണ്ടോ?
ഇല്ലല്ല
ഹലോ
ചെറുതായ രീതിയിലൊക്കെ ഞാൻ ഒന്നും ചെയ്യില്ല ടൈലറിംഗ് ഒക്കെ അറിയോ ചെറുതായ രീതിയില്. അപ്പ ഞാൻ അങ്ങാട് ഇറങ്ങിയില്ല പക്ഷെ വെട്ടാനൊക്കെ ഒരു ധൈര്യം കുറവാണ്
ആഹ ആ ധൈര്യകുറവ് ഇക്കും ഉണ്ടായിന്.
ഞാനെഅങ്ങനെ ഒന്നും പഠിച്ചിട്ടൂല്ല ഞൻ ഫ്രീ ആയിട്ട് കോച്ചിങ് ഉണ്ടായി അങ്ങനെ പോയിട്ടുള്ളൂയിന്. ഫ്രീ ആയിട്ടുള്ള കോച്ചിങ്ങിന്. അങ്ങനെ മതിലെ
ചെയ്ത് നോക്കിയാൽ മതി നമ്മളെന്നെ നമ്മളക്ക് ഇടാൻ ഫസ്റ്റ് ഞമ്മക്ക് ഇടുന്ന രീതില്. ചെയ്യാം അപ്പോഴാണ് ഞമ്മക്കഅത് പോരായ ഉണ്ടോന്ന് അറിയണങ്കില്. നമ്മള അളവില് നമ്മള
ആഹ് ആഹ
നമ്മുക്ക് മനസിലാവാാന് ആ അപ്പൊ പിന്നെ നമുക്ക്. പോരായ്മ മനസ്സിലാവും. അങ്ങനെ ശരിയാവും ഒരു പ്രശ്നല്ല ഞാനൊന്നപ്പം ഒരു.
എനിക്ക്രു മെഷീനൊക്കെണ്ട്.
ആഹ ഞാൻ എനിക്ക് ഒരു ധൈര്യല്ലാത്ത ആളായിന് പക്ഷെ ഇപ്പൊ നല്ല കോൺഫിഡന്റ് ആയി നമ്മള് ഇറങ്ങുമ്പോ. ഏത് സംഗതിയും അത് റെഡിയാവും. ഫസ്റ്റില് കൊറേ ടൈം എടുത്തു..
ഉം പിന്നെ വീട്ടുജോലിയും രണ്ടുപാട് അങ്ങോട്ട് മുന്നോ മുന്നോട്ട് കൊണ്ടു പോകുമാണം മക്കളെ പഠനം. രാൻ പാടില്ലല്ലോ
ആഹ നാളെ
മക്കളെ കാര്യ ഓലറ്റക്കാണ്ട് ചെയ്യാനാവണം
ആഹ് എനിക്ക് ചെറിയ മക്ക
ഓലതു പോഓലെന്നെ സ്വന്തക്ക ചെയ്യാനാവണം ഉ
നല്ല രീതിക്ക് മുന്നോട്ട് പോവാ എനിക്ക് ചെറിയ മക്കളാണ് പിന്നെ ഓരോ അവസ്ഥയില് ഞമ്മള് ഇറങ്ങി പോവാണ്
അങ്ങനെയ പോവണ് ഉ ഉ
എന്നാലും പിന്നെ സ്കൂളഷോണ്ടാവില്ല എന്നാലും നമ്മള് കാര്യങ്ങളൊക്കെ നടക്കും ഓലെ കൊണ്ടരും പഠിപ്പിച്ചും എന്നാ അ യ് എന്നാ ശരി പിന്നെ വിളിക്കാം